പിന്നെ ന്തൊക്കെ ഇണ്ട് പിന്നെ എന്തൊക്കെണ്ട്ന്നാേയ്ക്കാ
ന്നെ നല്ലെയെന്നെ ഇയ്ക്കാണെ വെശ്ക്ക്ന്നൂണ്ട് പക്ഷെ ഞാൻ കൈയ്ക്ക്ന്നുൽ അതെ അയ് ഞാനെന്തേ വെശ്ക്ക്ന്ന്ണ്ടെ കൈക്കണം പക്ഷെ ഇൻക്ക് ബിരിയാണി വെല്യെ ഇഷ്ടല്ലാ അപ്പ ഞാനീ ഞാൻ ന്നിട്ട് ഇന്ന് ഇമ്മാനോട് പർഞ്ഞു ഞാ എന്താ ആഹ് നിന്നപ്പ ഉപ്പാന്റെ ഏട്ടെനി അല്ലേ ആഹ് ആണ് ഉപ്പാന്റെ ഏട്ടെന് എന്താ ഇന്ന് വന്നീനു ഏട്ടെനും പെണ്ണ്ങ്ങെളും മക്കളും ഒക്കെ വന്നീനു അപ്പൊ എന്താ ഇന്നോട് ഇങ്ങെനെ പർഞ്ഞ് മന്തിണ്ടാക്കാടാ അങ്ങോട്ട് പോര്ർ
ആഹ്
പ്പൊ ഇന്ന് ഇവിട് ഇ ഞമ്മള് സ്വന്തം പോരേന്നെന്നെ നോമ്പൊർക്കാന്ന്ണ്ടല്ലോ
ആഹ്
ആഹ് അപ്പ ഞാൻ എന്താക്കി ഇന്ന് പോയീലാ ന്നെട്ടോര് കൊറേ വട്ടം വിൾച്ച് ആഹ് മന്തി കഴിക്കാനും പിന്നെ ഉപ്പ ഇവെടെല്ലേനു അങ്ങോട്ട് ആക്കിത്തരാനാരുല്ലാ
അഹ് ആഹ്
അപ്പ നോമ്പൊർന്ന്ട്ട് പോവാചാര്ച്ചി അപ്പ ആക്കി തരാനാരുല്ലാ പിന്നെ അതാട്ടാെയവായ് ഇൻയ്ക്കാണെ അത് ത്‌ന്നാ തോന്നൂലാ പിന്നെ ഉമ്മ വാരി തെരാണെങ്കില് അത് നല്ലെ ടേസ്റ്റായ്ര്ക്കും ഞാൻ തിന്നാണേല് ആഹ് അത് ആ രീതിയിലാണെങ്കിൽ
സ്വന്തം കയ്യോണ്ട് തിന്ന് നേക്കാളും രുചിയാണ് വരെയുള്ളോർ തരുമ്പോ
അതെ പക്ഷെ കിട്ടൂല
ആഹ് കിട്ടാൻ പണിയാ ഉം
പിന്നെ ഒന്നുംല്ലാണ്ടാവുമ്പോടുത്തു തിന്നുചെയ്യൂട്ടോ
ആഹ് ആഹ്
ബഷ്പ് സഹിക്കാന ആകുമ്പോ സഹിച്ച് കൊറേമ്മൾ സഹിക്കും
ഉം ഉം
ലാസ്റ്റ് ആവുമ്പൾക്കെ എടുത്ത് കഴിക്കൂ
ആഹ് പഠിക്കാൻ പോകുമ്പോക്കെ ഭക്ഷണം കൊണ്ടൊക്കായിരിക്കുലെ ഭക്ഷണം കൊണ്ടല്ലേ പോവൽ പഠിക്കാൻ പോകുമ്പോ ഉം എന്താ കൊണ്ടോവല്
എങ്ങനെ
എന്താ കൊണ്ടോകലയ്ക്ക
എങ്ങോട് ഞാൻ കേട്ടില്ല ഫസ്റ്റ്ങ്ങൾ പർ
പഠിക്കാൻ പോകുമ്പോളേ ഭക്ഷണം കൊണ്ടല്ലേ എ ചുറ്റുപത്രത്തിലൊക്കെ ആക്കിട്ട് കൊണ്ടല്ലേ പോവൽ ചോദിച്ച
ഉം ഇടക്ക്
ഓ പുറത്തന്നയിക്കോ
അല്ല കാന്റീന്ന് കയിക്കും
ആഹ് ആഹ്
ഉം
കൊണ്ടോവ്മ്പോ എന്താ കൊണ്ടോവാ
കൊണ്ടോവിമ്പം ചെലപ്പം കടി കൊണ്ടോകും ഇല്ലെങ്കില് ഉം ചോറ് ഇൻക്ക് ഏറ്റവും ഇഷ്ടം ചമ്മന്തിയാ അപ്പൊ പിന്നെ ഞാൻ അതും ചോറും കൊണ്ടുപോവും
ഓർമ്മകളാണ് അതൊക്കെ അങ്ങനെ ആലോയ്ക്കുമ്പോ നമ്മെ പഠിക്കാൻ പോയതൊക്കെ കൊണ്ടോയതൊക്കെ അതൊരു പ്രത്യേക രീതി ല്ലോ അതെ ഇപ്പൊ രുചിണ്ടാവില്ല കൊറച്ച കഴിഞ്ഞങ്ങനെ ആലോക്കുമ്പ അങ്ങനെ രുചിക്കൂടും
പിന്നെ അനിയനെ അനിയൻ വീട്ടിലില്ല
ഓ ഇണ്ട്
ഉം എന്താ പരിപാടിയ അൻക്ക്
ആർക്ക് ഓൻക്കോ
എൻ അനിയന് ഉം
ഓൻ എട്ടില്
ഉം ഉം
പിന്നെ
പിന്നെ എന്തക്കെണ്ട്
പൊറത്തൊക്കെ പോകൽണ്ടോ കൂട്ടുകാരികളെ കൂടൊക്കെ പൊറത്തൊക്കെ പോയിട്ടുണ്ടോ
ഓ അതേ ഉള്ളൂ
എങ്ങനെ
അതേ ഉള്ളൂന്ന്
അതേ ഉള്ളുലേ എവിടെയൊക്കെ പോകൂ
ഞാനീ അങ്ങനൊന്നുല്ല കൊറച്ച് ഇവിടെക്കെ തന്നെ
ഉം കാണാൻ ഒത്തിരി സ്ഥലങ്ങളൊക്കെ ഉണ്ട് അടുത്ത് ഞങ്ങക്ക് ഒരുസ്സം അങ്ങോട്ട് വരാ എന്നാല് കേൾക്കുണ്ടോ
എടക്ക് പകുതി പകുതിയായി പുവ്വാ
ആഹ് ആഹ് അതെന്താ പറ്റിയാവുലേ
ആർക്കറിയാം ചെലപ്പോയ് അത ഞാൻ ഇങ്ങനെ ആലോയിക്ക്ന്നെ ഇങ്ങള് എന്താ ഈ ഫസ്റ്റ് പറഞ്ഞീണ്ടാവുക
ആഹ് ഞാൻ ചോയിച്ചത് കൂട്ടുകാരിടെ കൂടൊക്കെ പൊറത്ത് പോവലുണ്ടോന്ന് ചോയിച്ചത
ആഹ് അതുണ്ട് ലോങ് അ അത്ര ലോങൊന്നും പോയില്ല എന്നാലും ഇവിടെക്കെ തന്നെ ഉണ്ടാവും
ഉം
അയിന് ട്ടൈ സമയം അങ്ങനെ കിട്ടൂല
ആഹ് ആഹ്
ഉം
പഠിക്കാനും ഉണ്ട എഴുതാനും വായിക്കാനൊക്കെ ഉണ്ടാകും
ഓ അതേ ഉള്ളൂ ഏഴുതാനാണ് ഒരു ലോഡ് ഉണ്ടാവ്വ
ആഹ് ഇഷ്ടം പോലെ ഉണ്ടാവൂലേ ഉം അടുത്തൊക്കെ എങ്ങനെ കാണാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടോ
അടുത്ത് കൊറേ ഉണ്ട് പ പക്ഷേ എന്താ പറയാ ആ ഉം കൊറ ച്ച് പോണം അങ്ങനെയൊക്കെ ആണ്
കൊറച്ച് പോണം ആഹ് ആഹ്
ഉം അവിടെ
നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടോ ഞാനും എൻ്റെ വീട്ടുകാരും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്
ആഹ് ആയിക്കോട്ടെ വരുമ്പം വിളിച്ചോളി
പിന്നെ
ഓൻ ഒറിങ്ങിയ ഓനെ സൗണ്ട് ഒന്നുംല്ലല്ലോ
ഉം
ഓൻ ഉറങ്ങിയൊ ഓന്റെ സൗണ്ട് ഒന്നുല്ലാലോ
ഉറങ്ങി ഉറങ്ങി
മ്മ്
അങ്ങോട്ടും പറഞ്ഞഞ് ഇങ്ങോട്ടും പറഞ്ഞൊക്കെ കിടന്ന് ഉറങ്ങിയതായാലോ
ഉം
ഭയങ്കര കളിയാണ് ഇപ്പൊ ഒരു ബോളും വാങ്ങിച്ചിക്കണ
ആ അയിന്റെ ക്ഷീണയിക്കന്നാല്
ബോള് തട്ടി അത് തട്ടി തട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ
ആഹ ഉച്ചക്ക ഉറങ്ങോ
കൊറച്ചു നേരം ഒരു രണ്ട് ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ ആ ഒരു സമയം ഉറങ്ങുള്ളൂ കൊറെേ നേരം പോല
ഉം
പിന്നെ
ങ്ങള് എത്ര വരെ പഠിച്ച്
ഞാന് പതിനൊന്ന്
ഏ അതഴിഞ്ഞ് കല്യാണം ആയിണ്ടാവു
അത് കഴിഞ്ഞപ്പത്തെക്കും കല്യാണം കഴിഞ്ഞു
ആഹ് എന്നല്ല നോക്കിക്കൂടെപ്പോ
അന്നൊക്കെ അങ്ങനെല്ലായിരുന്നു പത്ത്ന്ന് പന്ത്രണ്ട് ആ ഒരു സധന ആകുമ്പോതിന് പിന്നെ കെട്ടിച്ച് അയച്ച് പിന്നെ ഉപ്പർക്കു അതതൻ പറഞ്ഞയിക്കോ നളെ
ഉം
ബാധ്യതല്ലട്ടോ അന്ന് അങ്ങനെയാണ് അപ്പൊ അതേ പോരെ എന്റെ പതിനേഴപ്പെനിനിക്ക് പതിനേഴ് വയസ്സായിപ്പോ എന്റെ കല്യാണം കഴിഞ്ഞിട്ട
ആഹ്
പതിനേഴ് വയസ്സ് ആഹ് എന്താ സൗണ്ട് എക്കട്ടൊക്കെ വര്ന്നണ്ടല്ലോ
അ പെട്ടെന്ന്ന്നപ്പോ സൗണ്ട് ഉണ്ടാക്കിയാ
ഏ
ഉ
ഉം
ഉപ്പാന്റെട്ടന്റെ മോള
കൂടെള്ളത് തന്നെണോ
ഇന്റെ ഒരു വയസ്സിനെളെത്
ഉം ഉം ഉം എന്താ പറിണോള്
ഒന്നല്ല ങ്ങള് പറയുന്ന ഒന്ന് കേക്കുക ആ
പിന്നെ ചമക്കണൊക്കെ ഉണ്ട് ചവക്കണൊക്കെ ഉണ്ട്
ചുമക്കല്ലേ ഓള് ചീരി പിടിച്ചച്ച് പെട്ടെന്ന് പൊട്ടിയതാണ് ഉം
ഇന്നെന്തൊക്കാ
എന്ത് നല്ലന്നെ നിങ്ങളെ നിങ്ങൾക്ക് സുഖല്ലേ
എങ്ങനെ
ഇങ്ങക്ക് സുഖല്ലേ
ഓഹ് സുഖാണ് അങ്ങനെ പോണ്
ഉം
നമക്ക് നേരം വെൾത്താല് ഒഴിവ് ഇല്ലന്ന
ആഹ് അ ശരിയ
നേരങ്ങൾ തീരെ നേരെ ആവുവളും ഒഴിവില്ലന്നള്ളു
ആഹ്
ഓള് ദസം വെള്ളം കുടിക്കാൻ പറ
ഞാൻ പറഞ്ഞപ്പ വല്ല ഒരുമച്ച് പോവാ ആ ഒരുമിച്ച് പോവാ പിന്നെ കാത്ക്ക
ആഹ് അതൊക്കെ ഇങ്ങനെ അക്കട്ടിട്ട്ണ്ടടുക്കാ
ആഹ് ഭർത്തവിന എന്താവാണീ
വിദേഷ്ത്താണ് ഇപ്പൊ വന്നതാണ്
ഏഹ്
സൗദീല്
ഉ ഉം മക്കളെ പേര്ന്താ?
വൽയാളെ പേര് അഫ്ന, രണ്ടാമത്തത് അൻഫ.
ആഹ്
മൂന്നാമത്തത് മാസിൻ.
ഉം
അഫ്നിം അൻഫിം പറിമ്പൊ, വേറെ അക്ഷരങ്ങളൊന്നും അറീലേയ്ക്കും ഇന്നോട്
ഏഹ്
അക്ഷരങ്ങള് രണ്ടു ഒരേ അക്ഷരങ്ങളല്ലെ ഇള്ളത്. അഫ്നാ, അൻഫ. വേറെ അക്ഷരങ്ങളൊന്നറ്യാഞ്ഞ്ട്ട അങ്ങോട്ടും ഇങ്ങോട്ടും തിര്ച്ചും മർച്ചും ഇട്ടതായിരിക്കും ലേ ന്നറിം
ആഹ്
ഹാ ഹാ
ഇങ്ങള് പൊരേ പോവലില്ലാ?
എങ്ങനെ?
ഇങ്ങളെ പൊരേ പോവലില്ലേ?
ആഹ് ഇപ്പോ, ഇന്റെക്കവടെ നാട്ടില്ള്ളതല്ലേ അപ്പം പോവലില്ല. ഞങ്ങക്ക് കുടിര്ക്കല്ണ്ടായിര്ന്ന്. ഞങ്ങളെ പഴയ വീട് പൊൾച്ച്പ്പോ കുടിര്ന്നതാണ് അപ്പൊ അയ്ലേക്ക് വന്നതാണ് ഒരു മാ ഒന്നര മാസായി. കുടിര്ന്ന്ട്ട്. ഓര് വന്ന് ട്ട് രണ്ട് മാസായി. അപ്പം പോവോളൊക്കെവടെ നിക്കണം പോയിട്ട് അവ്ടെ ആരൂല്ല, ഉപ്പി ഇമ്മക്കെ ഒറ്റക്കാണ്. പോയിട്ട്ണ്ടാകും വടെ ഒന്നൊ രണ്ടോ ദീസൊക്കെ നിക്ക പോവാന്നല്ലാതെ, തോനീസൊന്നും നിക്കൂല.
ആഹ്
പിന്നെ വല്ലാതെ എക്കട്ട്ട്ണ്ട്ട്ടോള്
പോയി വെള്ളം കുട്ച്ചൂട
ഞെട്ടിച്ചാ മതി.
ഞെട്ടിച്ചാ മതി, നുള്ള്യാലും മതി. നുള്ള്യാതന്നെ പോവും.
ഹെ ഹെ ഹെ ഹെ
അയ്ന്റെടേക്കൂടെ കോൾ ഏഹ്
എപ്പഴാ കെടക്കല്?
പതിനൊന്ന് മണിക്ക് കെടക്കും. എപ്പളാ ഒറങ്ങാന്നറിയൂല.
ഇന്നാ ശരിട്ടോ പിന്നെ വിളിക്കേ
ആഹ് ന്നയ്ക്കോട്ടെ.
ഉം